ഹലോ, അ ഉം കേൾക്ക്ണില്ലേ?
ഓ കേക്കാണ്ട് എന്തൊക്കെ വിശേഷം ഉം എന്താ ഭക്ഷണം കഴിക്കലൊക്കെ കയിഞ് കെടന്നോ
ഉം ഭക്ഷണം കഴിച്ചു കെ ടന്നിട്ടൊന്നുല്ല മഴയാണ് കാറ്റ് മഴ
ഉം ഇവിടെപ്പോ നല്ല വെയിലരുന്നു അപ്പൊ തുണിളൊക്കെ ഒന്ന് എടുത്ത് പോറത്തൊക്ക്‌ട്ടു അപ്പൊ നല്ല മഴ പെയ്തു പകുതി ഒണങ്ങിയ തുണികൾ മുഴുവൻ നനഞ്ഞു
ആഹ്
കൈ കാറ്റാവുമ്പള പേടിയേ
ആഹ് അതന്നെ
എടക്ക് ഇ റൈഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ട്ല്ലേ
ആ അത്ണ്ട് അതാണ് നമ്മള് സംസാരിക്ക്ണെ കൊറെ കഴിഞ്ഞിട്ടാണ് കേക്ക്‌ണത് എന്തൊക്കെയിരുന്നു ചോറിന് കൂട്ടാന്
ചോറിന് മീൻണ്ടായിരുന്നു
അതെ മീൻകറിം മീൻപൊരിച്ചതാ
ഉം പിന്നെ
കുട്ടികള എപ്പഴത്തിന വരിക
ഒരു നാല് മണിയൊക്കെ ആവും വരുനെങ്കിൽ
ഉം ഇവിടെ നാലേ കാലൊക്കെ ആവും ഇന്ന് ഇപ്പോ സ്കൂൾ വിട്ടിട്ട് ഇമ്മാന്റെ വീട്ടിക്ക് പോകാണ് റഞ്ഞിന്നു
ഉം ഉം അങ്ങനെ പോക്ക്ണ്ടോ
എല്ലാം വ്യാഴായ്ച്ചി പോകു വര്
ഏഹ്
എത്രേ എത്രല് പഠിക്ക്ണ്
നാലില് ങ്ങക്ക് അറിയില്ലേ ഞാന് മുന്നേ പറഞ്ഞല്ലേ
ആഹ് അയിന് അങ്ങനെല്ലേ
ഉം
ഒരാളല്ലല്ലോ കൊറെ ആൾക്കാരില്ലയേ
ആഹ് ല്ല നമ്മള് ഇത്രേം പരിചയക്കാരായിട്ട് കുട്ടി എത്രല്ല പഠിക്കണ വച്ചാ ആൾക്കാരെന്താ വിചാരിക്ക നമ്മള് ആദ്യമായിട്ട് വിളിക്കാന്നല്ലേ
ക്ഷെ ഞാന് പേരൊന്നും സേവാക്കിയിട്ടില്ലേ
അ പടച്ചോനെ
എന്ത്യേ
ഞാ പിന്നെ വിളിക്കുമ്പോ പറഞ്ഞരണ്ട്
ആഹ്
പിന്നെ ഏഹ് എന്താ നി നാല മണി പലഹാരണ്ടാക്ക്ണ്
പലഹാരം. ബേക്കറി എന്തെങ്കിലും കൊടുട്ട് കൊടുക്കണം.
ആഹ വേഗറൊന്നും വല്ലാണ്ട് കൊടുക്കണ്ട കേട്ടോ ഇപ്പൊ മൊത്തത്തി. ഈ ഉപ്പ വെള്ളം മേടിക്കണേലും ബേക്കറി ഐറ്റംസിലൊക്കെ. ബാക്ടീരിയകൾ ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ന്യൂസുകൾ വരുന്ന കാണാം.
ഞാൻ കണ്ട വന്ന് ഈ ഫ്രൂട്ടീൻണ്ടാക്കുമ്പോൾ.
ആ.
റോട്ടീൽ പോലെ ഉണ്ടാക്കണതേ പക്ഷെ കുട്ടികൾക്ക് അവിടെ പോയാലും അതേ പറ്റുള്ളൂ.
അതേ പറ്റുള്ളൂ അല്ല നമ്മള് ഇ. വേറെ നിവൃത്തിയന്ന ഇല്ലെങ്കി നമ്മുക്ക് പോവാന്നല്ലാണ്ട് വീട്ടിലേക്കെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ കണ്. പപ്പൊടി ഇടാണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ നല്ലത്.
ആഹ. അ ശരിയല്ല. ഉം കുട്ടികളഞ് വന്ന ചായൊക്കെ കൊടുത്ത്. മദർസയിലക്ക് ദഫുണ്ട് ഞങ്ങള ഇവിടെൊക്കെ നല്ല റബ്ബറിന്റെതാണേ.
ആഹ. അപ്പൊ എല മൊത്തം
അത് പോളാം. എല്ലാം മത്തം മുറ്റത്തക്കും അല്ല പേടിയാണ് പരടെ മോളക്കൂടൊക്കെ അഴിവാസത്തില ഉണ്ട് ഉഴുവന്നുള്ള പേടിയാണ് കാറ്റീന്ന്.
ആഹ എന്താ മദ്രസൽ ഇപ്പ തന്നെ ദഫ് തുടങ്ങിയോ?
ഉം ദഫ കപ്പത്തന്നെ തുടങ്ങി.
അന്ത ഇത്ര നേരത്തെ തുടങ്ങണ.
ഇപ്പ മുഹറം. സഫർ ഏ സഫർ റബില്ലാവല് ആ രണ്ട് ആ രണ്ടു മാസണ്ട്. ജ. കുട്ടികളെപ്പട് പഠിപ്പിച്ചാല് കുട്ടികൾക്ക് ആ പും നല്ലണം പഠിച്ചിട്ടേക്കാലോ.
അല്ലേ പിന്നെ ഈ മാസം ഇരുപാന് തീയതി മുതല് പരീക്ഷയുണ്ടല്ലോ അല്ലേ.
ആഹ.
ഉം
പരീശം തുടങ്ങണോ?
ഉം ഇനിയിപ്പോ അതാണ് ഇനിയിപ്പ അടുത്ത പണി വരുന്നത്.
പരീക്ഷ കഴിഞ്ഞിട്ട് ഓല്ക് പഠി. ഇത് തുടങ്ങിയാ മതി പക്ഷെ അപ്പൊതിന് കുട്ടിയെല്ക്.. അത് ഈ മരിബിന്റെ ശേഷ ആവുമ്പോഴാണ് അല്ലെങ്കിലി കുട്ടികൾ പഠിക്കാ വിചാരിച്ച കുട്ടികൾപ്പൊപ്പോഴും പഠിക്കും. അത് ഇപ്പ ദഫു ആണെന്നൊന്നുംല്ല.
അതെ അതെ അന്നാ ഞാൻ പ്പൊ എന്നോ പറയലൊടങ്ങിക്കണു. ഇപ്പഴേ പഠിച്ചു തുടങ്ങിക്കൊ അല്ലെങ്കി ലാസ്റ്റ് സമയത്ത് എല്ലാ പടം കൂടി എല്ലാ ദിവസം കൂ മൂടി ഇന്ന് പഠിക്കണ്ടേരും.
കൊറേശെ കൊറെേശ ഒന്ന് ഒന്ന് പതുക്കൊന്ന് പഠിച്ച വച്ചാ പിന്നെ അപ്പ ഒന്ന് ഒന്ന്. നോക്കിയാ മതിയേല്ലോ.
അതന്നെ
ഉം.
കുട്ടികള് സ്കൂളിലായലും. മദർസേയിലായാലും മാർക് കൊട്ടുമ്പോ അമ്മക്ക് രക്ഷിതാക്കൾ ക് സന്തോഷണ്.
പിന്നെന്താ
ഇവൻ മദർസ്‌
ഇവരിക്ക് സങ്കടന്നറിയോ
അതന്നെ
ശ്രദ്ധല്ലാതെ എഴുതിയിട്ടൊക്കെ
ഞമ്മക്കന്നെ മൊത്തം പഠിക്കേണ്ടെക്ക കാലത്ത് അങ്ങനെ പഠിക്കാന് ഒക്കെ പോയിടെ
നമ്മളൊക്കെന്ന് പറ ഇപ്പൊ ഇ ഇന്റെയൊക്കെ വീട്ടില് പറഞ്ഞ കൂട്ടുകുടുമ്പേന്നു ആപ്പ എളാപ്പാര് മൂത്താ പ്പാര് എല്ലാവരുടെ മക്കളും കൂടി ആവുമ്പോ ഉമ്മാർക്കൊന്നും പഠിപ്പിച്ചു തരാനൊന്നും ഒയിവുണ്ടാവൂല്ലായിരുന്നു. ഞമ്മളെന്തെയും ചിലപ്പോ താത്താരൊക്കെ ഇരുന്ന് പഠിപ്പിചെരും അപ്പ എന്തേലൊക്കെ പഠിക്കും അല്ലാതെ ഇപ്പ നമ്മള് നമ്മള കുട്ടികൾക്ക് കൊടുക്കുന്ന ശ്രെദ്ധയൊന്നും ആ പണ്ട് ഞമ്മക്ക് കിട്ടീട്ടില്ല കാരണോൽക്ക് സമയം കിട്ടീട്ടില്ല നമ്മക്ക്പ്പ എല്ലാംകൊണ്ടും പണി എളു പ്പങ്ങളല്ലേ തിരുമ്പാൻ വാഷിങ് മെഷീന് അരക്കാൻ മിക്സി ലേറ്റിട്ടാല് എലും സ്വിച്ചിട്ട് കഴിഞ്ഞ വെള്ളം വരും അതൊന്നുപ്പോ നമ്മളുമ്മമാർക്ക് ണ്ടായിട്ടുണ്ടായിരുന്നില്ലാലോ
ഉം അയെന്നെ കൊറേ കഷ്ടപ്പെട്ട് ഇതായതാണ്.
ഉം അതൊക്ക ആലോയിക്കുമ്പോ ഇപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടന്നെ പണി നീങ്ങ്ന്നില്ല അപ്പൊ ഓല കാലത്താണ് ന്നമ്മൾ അന്നുണ്ടെങ്കിലോ
അതെന്നെ
ഉം
ഉം
ഉം
പിന്ന എന്തെന്ന സ്പെഷ്യലൊക്കെ
ഞാൻ എന്താന്ന് കുമ്പളങ്ങ കറിവെച്ച് വെള്ളരിക്ക വെള്ളരിക്ക ചക്കക്കുരും കൂടി കറി വെച്ചക്കാണ് മീൻ പൊരിക്കുവേം ചെയ്തു പിന്നെ ഇവിടെ ഞാനിങ്ങനെ ചെറുതായിട്ട് അടക്കളത്തോട്ടൊക്കെ ണ്ടാക്കണ്ട് ഞാ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ആ വന്നു മൊളക് പൊട്ടിച്ച് പൊരിച്ചു
ആഹ്
അപ്പ അങ്ങ് ഉഷാറായി എല്ലാംകൂടിട്ട്
ആഹ്
ഇനി കുട്ട് അതെ
നട്ടുണ്ടാക്കിയുമ്പോ ഉണ്ടാക്കി തിന്നുമ്പ അതുവൊരു സന്തോഷം നമ്മുക്ക് വേറയുണ്ട്
ആഹ് ശരിയാണ് തിന്നുമ്പോഴും ആൾക്കാർക്ക് കൊടുക്കുമ്പോഴും ഞാൻ ഉണ്ടാക്കിയതാ എന്നൊക്കെ പറയുമ്പോ അതൊരു നമ്മുക്കൊരു അഭിമാനം
അത് ശരി അതെന്നെ അത് സന്തോഷം തന്നാണ്
കുട്ടികള് വന്നാ എന്താ കഴിക്കല്
ഞാന് പഴം കൊടുന്നച്ചിട്ടുണ്ട് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിക്കണ്ട് ഇനിയിപ്പ അപ്പത്തെ മൂട് പോലെ ചെല പ്പം ഇങ്ങനെ കെടന്നാല് ഇവിടുന്ന് എഴുന്നേക്കാൻ തോന്നൂല അവിടെ തന്നെ കെടക്കാൻ തോന്നുന്നു ഓനോട്‌ വെറുതെ ഒരു പഴം എടുത്തു തിന്നോ പറയും
ആഹ്
അങ്ങന എന്നാൽ ചെലപ്പോ അവരത്ണ്ടാക്കും ചെയ്യും ഉണ്ടാക്കിയാലല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഈ പെരുമഴയത്ത് എന്ത് തിന്നാലും പിന്നെം വെശപ്പ
അതന്നെ ഞാൻ ചോറൊന്നും കഴിച്ചില്ല ഞാന് ചക്കക്കൂട്ടാണ്ടായിരുന്നു അതും ചായെം കുടിച്ചു
ഞനിന്ന് ചക്കക്കൂട്ടാണ്ടാക്കണംചരിച്ച വീട്ട്ന്ന്മ്മ ചക്ക ഞാന് ചക്കമയൊക്കെ നിക്കാനേ ന്റെ അന്നത്തെന്ന പണി ഫുള്ള് ചക്കേരിക്കും വേറൊരു പണി ചെയ്യൂല പൊക്കെ ചക്ക കൊടുത്തയക്കുമ്പോ പയ്ത്ത ചക്കേണെങ്കി ചൊള വറിച്ച് ത്തേക്കും പച്ചെണെന്നുണ്ടെങ്കി കൂട്ടാൻ വച്ചിട്ട് കൊടുത്തേക്കും അങ്ങനെന്നെ ചെയ്യല്
ആഹ് ആഹ്
ഇന്ന് ഒരു കഷ്ണം നല്ല ചക്കേണ്. പഴുത്ത ചക്ക ചൊളവറച്ചിട്ടും കൊടുത്തയച്ചു മറ്റേത് വെറുതേം കൊടുത്തയച്ചു ഏ അത് പഴ്ത് പഴുപ്പിച്ചിട്ട് വേണോങ്കി അങ്ങനെ കയിച്ചോ അല്ലെങ്കി കൂട്ടാൻ വെച്ചോക്ക് നല്ല ടേസ്റ്റുണ്ട്റഞ് ഞത് ഇന്നലേ കൊട്ത്തയച്ചേ ഇന്ന് ഞാടെത്തിട്ടെന്റെ അൽവാസിക്കൊടുത്ത്
ആഹ്
ഞാന്തായാലു
ന്റെ കുട്ട്യാക്കൊന്നന്നെ ചക്കക്കൂട്ടനക്ക ഇഷ്ടം പഴുത്ത ചക്ക്യാണ്. ഞങ്ങള വീട്ടിലില്ലാ ആ ആൽവാസ്ത്തെ വൂട്ട്ന്നൊക്കെ നമ്മെ തരും
ഞാനൊരുമാതിരി പെട്ടോലൊന്നും ചക്ക തന്നാനാ വേടിക്കൂല കാരണം എന്താച്ചാല് ഞാൻ നമ്മ പണിയെടുക്കൂല എക്ക് പണിയെടുക്കാൻ നേരം കിട്ടൂല ഞാന് വഹേക്ക് വാണ്ടാറി ഞാന് ആരെേലൊക്കെ ചൊള പറിച്ചന്നാലൊക്കെ തിന്നും
ആഹ് അത്പ്പൊന്താപ്പ പറിക്കാൻ പണിയൊന്നുല്ലല്ലോ
പറിക്കാൻ പണിണ്ടായിട്ടല്ല പക്ഷെ അയ്നായിട്ടൊരു സമയാണ്ട് കണ്ടെത്തൂല
ആഹ്
അപ്പൊ ചെല്പ ഈ ഇന്നെ അറിയണ ആൾക്കാരൊക്കെ ചോയ്ക്കു ചൊള പറിച്ചു തരുന്നൊക്ക് ഞാപിന്ന വേണ്ടാറ
ആഹ് ആഹ്
പിന്നെ കുട്ടികൾക്കൊന്നും അത്രങ്ങട്ട് ഈ ചക്കേനോട് താല്പര്യവില്ല അതായത് ഇങ്ങനെ ചെല കുട്ട്യളിങ്ങനെ ബാക്കിയുള്ളേനൊക്കെ ഇങ്ങനെ കാട്ട്ണ പോലെ ചക്കേനോട് കാണിക്കില്ല എന്നാ മാങ്ങേണെന്നുണ്ടെങ്കിൽ ഇബല്ക്ക് ബയങ്കരഷ്ട അത് പഴുത്തല്ലട്ടോ പച്ച
ആഹ്
പച്ചക്കെപ്പോ ഒരു രണ്ടീലോബടെ കൊടുന്നെച്ചാല് രണ്ട് മിനിറ്റൊണ്ട് തീരും
ആഹ് അതന്നെ
പിന്നെ ചെലെ ചക്ക പൊരിച്ചു കൊടുത്താതി കുട്ട്യക്ക്
അയിരിക്കും ചക്ക നമ്മെത്ര പണിയെടുക്കണങ്ങളൊന്ന് ആലോയ്ച്ചോക്കി
പണിടുക്കാനാണ് വെയ്യാത്തത്
അതുംമേനെറിസ്കിലാ
പിന്നെ ഇവടെ ഞാനന്ന്ന്റെ എളാപ്പാടക്ക് പോയോക്കുംമ്പൊ എളേമ്മാറഞ്ഞു നല്ല ചക്കയാണ് ഇത് പൊരി ച്ച സൂപ്പറാണ്ണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കേട്ട് രാ കൊണ്ടോയിട്ട് പൊരിച്ചോ ഞാവാണ്ടാ ഞാൻ കാക്കിലോ നൂറ്റിറുപ്യേടെ കടേന്ന്മേടി
ഉം ന്നാ ശെരി ഞാൻ വിളിക്കണ്ട്
ആയിക്കോട്ടെ
ഉം
ശെരി